കേ ആ സുഖാണ് എന്തൊക്കെ ങ്ങളെ വിവരോ സുഖല്ലേ
ആ അതെ സുഖമായിട്ടി രിക്കുന്നു ആ എന്തൊക്കെയണ്ട് ആഹ് പണിയൊക്കെതാ ഇപ്പ തീർന്നതേ ഒള്ളൂ
ഉം അടച്ച് വാരല്ലും തൊടക്കലൊക്കെ കഴിഞ്ഞാ
ആ അതെല്ലാം കഴിഞ്ഞു മഴയതുകൊണ്ട് തുണിയുടെ പുറേനി ഇങ്ങനെ നടക്കുവായിരുന്നു
അതെ അത് പൊറത്തോട്ടൊന്ന് ഇട ഇട്ക്ക വല്യയ പണിയെന്നായിരിക്കും മഴ പെയ്യുമ്പോ ഉം
അവിടെ ജോലിയെല്ലാം കഴിഞ്ഞൊ
ആ ഞാന് അ എല്ല അതിന് സമയവണേള്ളു
ആന്നല്ലേ ആ ഇവിടെയും സമയ ആന്ന് ആന്നല്ലേ ആ വർക്ക് ചെയ്യുവാണോ
വർക്ക് ചെയ്യണ്ട്
ആ ഓക്കെ ഓക്കേ
അപ്പൊ വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് അവിടെല്ലാം റെഡി ആക്കി എല്ലാം കഴിഞ്ഞു തെ പ്പൊങ്ങ് വന്നു ജോലിസ്ഥലത്ത്ക്ക് എത്തി അതെ ആ ണ്ട് ഉ ഇങ്ങളെന്ത് ചെയ്യനു
ഞാൻ വീട്ടില് ഹൗസ് വൈഫാ
ആ
ആ
വേറെ എന്തേലും തയ്യിലോ അങ്ങനെ എന്തേലും ചെയ്യാറുണ്ടോ
തയ്യൽ അങ്ങനെ വല്യയ രീതിക്ക്റിയില്ല ആഹ് ചെറുതായിട്ട് അതായത് തയ്യൽ അല്ലാതെ ഇടാന്ന്റിയാം ഷൈപ്പ് അടിക്കാനൊക്കെ അറിയാം
ഷൈപ്പിയാനൊക്കെ ആ
ആ അല്ലാതെ വേറെ അങ്ങനൊന്നു ഇല്ല മിഷൻ ഇല്ല
നോക്കിട്ടില്ല
ഇല്ല ഇല്ല പഠിക്കാൻ പോണം
ആഹ് ആ എന്തേലൊക്കെ ണ്ടണ്ടാവണ നല്ലല്ലെ വെർതെ നമ്മളെ വീട്ടില് നമ്മളെ ഒഴിവ് സമയത്തില് എന്തെങ്കലും ചെയ്യാന് ഹലോ
കാര്യങ്ങളൊക്കെ ഹലോ കേക്കാവോ ആ പെയിന്റ് ക്കെ ഉള്ളതു കൊണ്ട് ഇങ്ങെ എടക്ക് ചെുതായിട്ട് പെയിന്റ് അടിക്കുക അതൊക്കെ ചെറുതായിട്ട് വരയ്ക്ക ക്കി അതക്കേ ഇഷ്ട
ഉം ചുമലിലൊക്കെ വർക്ക് ചെയ്യും
ആ ആ ഞങ്ങളിവിടെ കുറച്ച് നമ്മുടെ സ്വിച്ച് ഇപ്പ ട്രെൻഡ് ആയിരുന്നല്ലോ ഇടക്ക് സ്വി ച്ച് ബോർഡിനകത്ത് അങ്ങനെയൊക്കെ കുറച്ച് പാണ്ടേനെ ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പോവോക്ക ഉം ആഹ് പറ്റുന്നടോക്കെ ചെയ്തിട്ടുണ്ട് വല്യ കൊഴപ്പില്ലാത്ത രീതി ഉം അങ്ങന
ഉം
അവിടെ മഴയൊക്കെ ഉണ്ടോ
ഇവിടെ ഞങ്ങക്ക് ചൂടാണ് ഇപ്പോ
ആണോ ആഹ് ആഹ് ഇവിട പയ്ങ്കര മഴയായിരുന്നു ഇന്ന് രാവിലെ തൊട്ട് തൊടങ്ങിയതാ ഇപ്പഴാ ഒന്ന് - ഒന്ന് തെളിഞ്ഞന്ന് പറയാൻ പറ്റത്തില്ല ചെറുതായിട്ടൊരു ശമനം ഉം
കേരളത്തില് പലേ ഭാഗത്തും പലേ പോലെയാണല്ലോ ചെല ഭാഗത്ത് മഴപെയ്യുമ്പോ അതേ ജില്ലയിലെ തന്നെ കൊറച്ചപ്പുറത്ത് ന്ന മഴ ഉണ്ടാവില്ല ഉം ചിലവടത്ത് നല്ലോ പെയ്യുന്ന് ഉണ്ടാവും
ആ ചെല സമയത്ത് ഭയ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതായത് നമ്മള് വണ്ടി ഓടിച്ച്പോകുന്ന ടൈമില് പകുതി വരെ മഴ കാണുവായിരിക്കും കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും അവിടെ മഴേ ഇല്ല ഭയങ്കര വെയില് ആഹ് ഭയങ്കര വെയിലായിരിക്കും ഉം ഉം ഒത്തിരി നാളായിട്ട് ജോലി ചെയ്യുന്നുണ്ടോ
ആഹ് ഒരു രണ്ടു വർഷം ആവുന്നു
ആഹ് ഓക്കെ ഓക്കെ ഉം പിന്നെ
ഇപ്പൊ കാലാവസ്ഥക്കായിട്ട് ഈ ജലദോഷം പനി ഒക് എല്ലാം ഉണ്ടാവായിരിക്കും അല്ലേ അസുഖത്തിന്റെ
അതെ അതെ ഇവിട മക്കൾക്കൊക്കെ ഈ മയില തും ഒക്കെ അയലത്തൊക്കെ പനിയൊക്കെ ആയാരുന്നു പിന്നെ നമ്മൾ കൊറച്ച് ശ്രദ്ധിക്കുന്നകൊണ്ട് ഉം ഉം എന്താ ഇന്ന് ഉച്ചക്ക് കഴിക്കാനായിട്ട്
ഉച്ചത്തേക്ക് ചോറ് പിന്നെ മീൻകറി വെക് ഉണക്ക മീൻഒക്കെ ഇട്ട് പിന്നെ കാബേജും ക്യാരറ്റും കൂടിയും
ആഹ് തോരനാക്കി ഉം ഉം ഇവിട ഇവിട ചൂടെന്ന് പറയും നത്തോലി
ആഹ് നത്തോലി ആ ആ വത്തള് ആഹ് മനസിലായി ആ പലേ ഭാഗത്ത് പല പേരാണല്ലോ ഓരോ മീനിനും ആഹ്
ഞങ്ങടെ ഇവിടെ ചൂട എന്നാ പറയുന്നത് ആഹ് അത് ആഹ് ഉം അത് കറിയും വെച്ച് വറുക്കുകയും ചെയ്തു
ആഹ്
ഉം
മീൻകറി എങ്ങനെ വെക്ക അഹ് കറി തേങ്ങര്ച്ചിട്ടാ?
ആഹ് തേങ്ങ അരാച്ചിട്ടാ വെക്കുന്നത് ഈ മീൻ ഇച്ചിരി തേങ്ങ അരച്ച് വെക്കുമ്പോഴാ കുറച്ച് ടേസ്റ്റ് മുളക് കറിവെക്കുന്നതിനെകാട്ടി ആ ഞാൻ ചെയ്യുന്നത് ആ നമ്മള് തേങ്ങ തിരിങ്ങിയ തേങ്ങക്കകത്ത് എടുത്തിട്ട് അതിനകത്ത് രണ്ട് മൂന്ന് കൊച്ചുള്ളി പിന്നെ ആവശ്യത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും കൂടിട്ട് അരക്കും അപ്പ നേര- ത്തിയതിനാവശ്യത്തിലുള്ള പുളിയെട്ത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി ചൂടുവെള്ളം ഒഴിച്ച് വെ ശരിക്കും പുളി എറങ്ങാൻ വേണ്ടി.
ഏത് വാളംപുളിയെന്നെ യൂസെയ്യാ?
ഏഹ് നിങ്ങ വാളമ്പുളിന്നർ. ഞങ്ങള ഇവ്ടെ വടക്കം പുളിന്നാ പറയുന്നെ ഒരു നീണ്ടിരിക്കും. ആഹ് നീണ്ടിരിക്കും ആഹ് ആഹ് അതന്നെ ഞങ്ങടെ നാട്ടി വടക്കംപുളിന്ന പറയുന്നെ.
വടക്കം പുളി ആ
ഉം ഹ്മ് ഹ് ആ പുളി കഴുകി ഇങ്ങനെ മീൻകറി ക്കെ വെക്കുമ്പോ ഈ പുളിയാ യൂസെയ്യുന്നെ
ആഹ് നിങ്ങള ബാത്ത് കൊടമ്പുളി യൂസെയ്യലില്ല ഒരു ഹ് വട്ടത്തിലുണ്ടാവല്ലോ ഒരു വട്ടത്തിലായിട്ട്
ആഹ് അത് ഞങ്ങളങ്ങനെ കറിന്നാ ചമ്മന്തി അരക്കാനും ഒക്കെ വേണ്ടിട്ട് അങ്ങനെ എടുക്കും കത്ത്ഹ്
ആഹ് അതെങ്ങനെയ അഓണ്ട് ചമ്മന്തിയാക്അ?
ചമ്മന്തിന്ന്ക്കമ്മ തേങ്ങയിട്ട് ചമ്മന്തി അരക്കില്ലേ
ആഹ്
ആ അപ്പം ഈ ഹ് ഈ പുളിഇട്ടിട്ടാ ഞങ്ങള് ചമ്മന്തി അരക്ക്‌ന്നത് മീൻകറിയൊക്കെ വെ‌ ക്കുമ്പം ഞങ്ങള് ഈ കൊടംപുളി ഈ പറഞ്ഞ കൊടംപുളി ഇട്ടിട്ടാ ഞങ്ങള്. മീൻക്കറി
ആഹ് ചമ്മന്തീക്ക് ആ നി ഏഹ് നീള നീളനായിട്ട്ള്ള പുളീന്ന്ല്ലേ ആ ആ ആഹ് ചമ്മന്തീക്ക് ഞങ്ങളും അങ്ങൻത്തന്നെ നിള ആ പുളിയെന്നെ ഇട്ക്ക്അ
ചെലർക്ക് പലതും പല രീതിയിലൊക്കെ വെ ക്കുന്നെ ആൾക്കാര് ആഹ്. അപ്പൊ ഇതിങ്ങനെയാ ചെയ്യ്ന്നത് ന്നിട്ട് നമ്മൾ അതിനകത്ത് കൊറച്ച് തക്കാളീം. ആ അരപ്പ് ഒയിച്ചിട്ട് ആ പുളിയും വെള്ളം ഒയ് ച്ചും മൊളക് തക്കാളി കറിവേപ്പല എല്ലാം വെച്ച് ച്ച് ഉപ്പും ആവശ്യത്തിന് ഇട്ട് അടുപ്പി വെച്ച് ചൂടാക്കിയിട്ട് തെളച്ച് വരുമ്പോ നമുക്ക് ഏത് മീനാണോ ഉള്ളത് ആ മീൻട്ട് വേവുന്നത് വരെ വെക്ക്അ. ചെ ലവര് വെന്ത് കഴിയുമ്പം കാ താളി. ച്ചിട്ന്നവരുണ്ട് ഹലോ ആഹ്. ആ ചെലവര് ഈ മീൻകറി വെന്തഴിയുമ്പോ കൊറച്ച് എണ്ണയൊക്കെ വെച്ച് കടുവൊക്കെ താളിച്ചിട്ന്നവരുണ്ട്. ഞാൻ പിന്നെ ഹ്. അല്ല ചെലവർ അങ്ങനെ ചെയ്യുന്നവരുണ്ടെന്നു പറഞ്ഞ ഞാൻ പിന്നെ. അങ്ങനെ പോവാറില്ല വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ ചെയ്യത്തുള്ളു.
ആഹ്
ഉം നിങ്ങളവിടെ ചെറിയുള്ളിട്ടാണോ താളിച്ച് എല്ലാം ചെയ്യുന്നെ?
അഹ് ആഹ് താളിപ്പു അങ്ങനെ.
ഉം ഉം പിന്നെന്താ സ്പെഷ്യലായിട്ട് വെക്കുന്നത്?
ഇന്നിപ്പോ സ്പെഷ്യൽ ണ്ടാക്കിയില്ല ലീവ്ള്ള ദിവസങ്ങൾ എന്തേലും സ്പെഷ്യലായിട്ട് ഇണ്ടാക്കും അത്പോലെ ഞാറാഴ്ച്ചിം. വെള്ള്യായ്ചെ ഇൻക്ക് ലീവ് വര. അവ അന്നും സ്പെഷ്യലാക്കും ഞാറാഴ്ച അങ്ങനെന്തേലും ണ്ടാക്കും.
അതാ സ്പെഷ്യലായിട്ടെന്താ ബിരിയാണിയോ, മന്തിയോ അങ്ങനെന്തെങ്കിലും.
ആഹ് അങ്ങനൊക്കേ ഞാൻപ്പം ഒറ്റക്കായേനേഷം ഇണ്ടാക്കിത്തൊടങ്ങി മറ്റത് അറില്ലേര്ന്നു. പ്പം ഇണ്ടാക്കി അങ്ങ് തൊടങ്ങി മ്.
ഒറ്റക്കാണോ മാരീഡായിട്ടില്ലലെ?
ആഹ് മേരീഡണ് പിന്നെ ഞങ്ങള് ഹസ്ബൻറും മോനും മാത്ര ഒള്ളൂ വടെ
ആഹ് ഓ അങ്ങനെ ആഹ് ആഹ് ഓനങ് വലിയ കുട്ടിയാണോ അതോ കുഞ്ഞളാണോ
എൽ കെ ജില്
എൽ കെ ജില് ആഹ്
ഉം ങ്ങളെ കുട്ടിയോ കുട്ടിണ്ടാ?
ആഹ് ഉണ്ട് രണ്ടു പേരുണ്ട് ഒരാള് ഫസ്റ്റ് സ്റ്റാൻഡേർഡില് ഒരാള് അങ്ങനവാടില് പോന്ന്
ആഹ് രണ്ടളം പോയിട്ട്ണ്ടാവുലെ?
ആഹ് രണ്ടു പേരും പോയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ ടൈമില് കൊറച്ച് നല്ല ബിസിയല്ലല്ലോ ഫ്രീ ആയിട്ടിരിക്കും
ആഹ്
ഉം ജോലിയെല്ലാം ഒതുക്കി കഴിഞ്ഞാൽ ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ നമ്മള് ഇങ്ങനെല്ല നല്ലതുപോലെ ഇരിക്കും പിന്നെ അവര് വരുമല്ലോ മൂന്ന് മണിയ ആകുമ്പോഴത്തേക്കും ഇളയാള് വരും
ആഹ് അങ്കനവാടിയുടെ അടുത്തന്നെ
ആഹ് ഒരു ഒരു അഞ്ചു പത്ത് മിനിറ്റത്താക്കി പോയിട്ട് വരാനുള്ള ദൂരേ ഉള്ളു
ആഹ്
ഉം അത്രയുള്ളൂ
ആഹ് അവിടെ അംഗനവാടില് എന്തൊക്കെയാണ് കുട്ടികൾക്ക് കിട്ടാറ്?
അവിടെ കുഞ്ഞുങ്ങൾക്ക് ആഹ് കടല രാവിലെയൊക്കെ കടലയും പു ട്ടും എന്തെങ്കിലൊക്കെ ഇതുപോലെ ശരിയാക്കി കൊടുക്കും പിന്നെ ഉച്ചക്ക് അവിടെ കഞ്ഞിയും പയറും ഒക്കെയ കൊടുക്കുന്നത് വൈകിട്ടാകുമ്പം നേരത്തെ വരെ ബിരിയാണി ഉണ്ടായിരുന്നു ഇപ്പ ഇതെന്താന്നറിയത്തില്ല ആഹ് പിന്നെ അവല് നനച്ച് തോടും ക്കും പാല് മുട്ട പുഴുങ്ങിയത് അങ്ങനെ കുറെ നല്ല ഐറ്റംസ് ഒക്കെ പ്പൊ ഉണ്ട് കുഞ്ഞുങ്ങൾക്ക് കഴിക്കൻ
ആഹ് ആഹ്
നമ്മള് പഠിച്ച കാല അല്ലല്ലോ
അതെ അന്ന് ഒരു പൂവാവ ആയിരുന്നു നിങ്ങെള ടൈമിൽ എന്തായു ന്നു പൂവാവല്ലേ
അ ഞങ്ങള് പഠിച്ച ടൈമില് നമ്മള് നുറു ക്ക് ഗോതമ്പല്ലേ ഗോതമ്പിന്റെ ചെറിയാ ഉം അതിന്റെ ഉപ്പുമാവ് ആഹ് പോകൻ നേരത്ത് കിട്ടുന്നത് പിന്നെ ഉച്ചക്ക് കഞ്ഞിയും പയറും രാ ഞങ്ങള് പഠിച്ച സമയത്ത് പക്ഷെ ഞങ്ങക്ക് പാലും മുട്ടയും ഒക്കെ ഇടക്ക് തരുവായിരുന്നു ആഹ് ആഹ് ഞങ്ങക്ക് അങ്ങനെ ഉണ്ടായി രാവിലെ ആണെങ്കിൽ അങ്ങനെ അങ്ങനെ പക്ഷെ അതൊക്കെ ക്കെ നല്ല രസല്ല ആഹ് ഉപ്പുമാവന് ഭയങ്കര ടേസ്റ്റയിട്ടാ ഇപ്പോഴും തോന്നുന്നത്
അതെ ഒപ്പ ആതൊന്നില്ല
ഇപ്പം ഇവിടത്തെ വാലവാടിൽ ഉപ്പ്മാവ് ആഹ് നുറുക്ക് കോതമ്പിന്റെ കാണുന്നില്ല റെവയില്ലേ നമ്മുടെ അത
ആആ അതുണ്ട ഉപ്പുമാവ്
ആ അതിന്റെ ഉപ്പ് മാവ് മാത്രേ ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളൂ
ഉ ഇപ്പ ഇല്ലെങ്കിലും അങ്ക പഴയ രസല്ല സ്കൂളാണെങ്കിലും
ഹ ഹാ ഹാ
നീയാണേലും പണ്ടത്തെ ആ ഒരു ഇതില്ല
ആ പൈ പോവും അതൊക്കെ നല്ല ഓർമ്മകള അല്ലെ ഇപ്പൊ പഴയ കാലത്തോട്ട് പോകാൻ പറ്റിയാരുന്നെങ്കിലെന്നു ഇപ്പഴാ ഞാ ചിന്തിക്കുന്നത്
അതെ അന്നൊക്കെ അങ്ങോട്ട വലുതായി കി ട്ടിയമതി
മതാ അങ്ങനെ തോന്നുന്നു ഇപ്പ തോന്നുന്നു വേണ്ട കുഞ്ഞായിരുന്ന മതിയായിരുന്നു
ഉം
വളരണ്ടായിരുന്നുന്ന് തോന്നുന്നു.
അപ്പൊ വെള്ളിയാഴ്ച എന്താ ലീവ് വരുന്നത്? സാറ്റർഡേ അപ്പൊ പോണ്ടി വരുവോ? ആഹ ഉം അതെ അതെ. പിന്നെ, എല്ലാരും സുഖായിട്ടിരിക്കുന്നുവോ?
ആ സുഖം
ഹും ഹും ഹും പിന്നെന്താ ഹോബീസ് ഒക്കെ, വെറുതെ ഇരിക്കുന്ന ടൈമില് പാചകം തന്നെയാണോ?
ആഹാ പാചകം ചെയ്യും, പിന്നെ എന്തേലും വർക്കൊക്കെ ചെയ്യും.
ആഹാ വർക്കന്ന് പറയുമ്പോ? ഈ നമ്മള് ജോലിക്ക് തന്നെ ചെയ്യാൻ ബാലൻസ് ഉള്ള സാനങ്ങളല്ല അല്ലെ?
അത് പിന്നെ കൊറച്ചൊക്കെ കട്ട് ചെയ്ത് വെക്കും അങ്ങനൊക്കെ ചെയ്യും. ആ, ന്നശരിട്ടാ. ഞാൻ പിന്നെ വിളിക്കാം.
ആഹ് ശെരി ശെരി.